ആണ്ട് ഫോണ് കട്ട ആായത് പിന്നെന്താ
പിന്നെന്താതെ നേത്തെ വിളിച്ചപ്പഴേ എന്റെറെഇത് അനീത്തി വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത പിന്നെ വിളിക്കാ പറഞ്ഞത് അപ്പൊ ഓള് പൊ ചുമോന്ന് ഉമ്മോ അവക്ക് രു ചെറിയ മോനുണ്ട് ആഹ്
ഓന്ന് അവടപ്പെരെ വീട് എവിടെ
ആ എൻന്റെ അടുത്ത നാണ് പക്ഷെ ഇതി ഞങ്ങക്ക് എത്തിയതൊന്നും അങ്ങട്ട ഇങ്ങന്നും വരക്കാൻ നടക്കത്തൊന്നുമില്ല
ഓക്കെ
ഇത് പറഞ്ഞാലും ഏകദേശ ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരോണ്ട്
പ്പൊവന്നണ്ടാവും അല്ലേ വണ്ടിയിൽ പോവാനാ
ബസ്സിന് പോണം ബസ്സിന് ന്ന് പറഞ്ഞാ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച രൂപയുടെ ബസ്സ് കൂലി ബസ് ലെത്രയാവും ഇപ്പ ആന്ന്
ൺ ലെ മ്മം
ഒരു നാട്ടില് ഒരു നാട്ടില് അത് പറയാ. അതാണ് ആ പിന്നെ ന്താച്ച പ്പായില്ല് പ്രിയദർശിനി ഉണ്ടല്ലോ പ്രിയദർശിനി ആ ബെസ്സായത്കൊണ്ട് നമുക്ക് എന്താല്ലും പൈസ കൊടുക്കാണ്ട് പോയിട്ട് വരാം. പോയിരുന്നോ ആഞങ്‌ ഞാൻ ഇഷ്ടംപ്പൊലെ പോയി ഇപ്പൊ എവിടെങ്കിലും പോണങ്കിപ്പോ ആ ബസ്സേ ഉള്ളൂ ഞങ്ങളേ ഇതേ കൂടെ ഏറ്റവും കൂടുതൽ പ്രിയദർശിനിയായി പക്ഷെ ഒരു കണക്കിനെ സാധാരണ ഇപ്പൊ ഈ പ്രിയദർശിനി കേറിട്ട് വെർതെ ഇരിക്കുമ്പോ മനസ്സിന് എന്തോ ഒരു ഒരു വിഷമണ്ട്. പക്ഷെ
ആഹ്
സന്തോഷമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടും കേട്ടോ നമ്മള് മറ്റു ആണുങ്ങളൊക്കെ ബസ്സിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ പൊതുവേ ഒരു നോക്കത്തില്ലേ. ഫ്രീ ആയിട്ട് ഇര്ന്ന് പോന്ന്.
ആഹ് ആണുങ്ങണ്ടാ അണുങ്ങ പൈസ കൊടുക്കുന്നല്ലേ?
ഡി അവർക്ക് പൈസ കൊടുക്കണ്ടേ അപ്പൊ നമ്മള ഇങ്ങനെ പോകുമ്പ ഏ അവർക്ക് ആ അല്ല ബസ്സിലിപ്പം ആണുങ്ങളുണ്ടാവോലോ. അപ്പൊ നമ്മളിങ്ങന്നെ പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുമ്പംഒരു വിഷമം.
ആ എന്താപോലെ എ എ എണിക്കാൻ വിചാരിക്കുന്നുണ്ടോ
അ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞങ്ങളുടെ ഈ റോഡിക്കൂടെ ഏറ്റവും കൂടുതൽ ഉള്ളതും കേട്ടാ ഓർഡിനറി ഈ പ്രിയദർശിനി കെ എസ് ആർ ടി സി ബസ്സിളെ ഉള്ളൂ. സ്വകാര്യ ബസ്സുകൾ എ പറഞ്ഞ വളരെ കുറവാണ് അപ്പൊ നമ്മക്ക് ഈ എടെ പോണേലും ഈ ബസിനെ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ഇങ്ങനെ പോന്ന് ഹോ ഇപ്പൊ ഒരു ഫ്രീ യാച്ച്ട്ട് എന്നും പോ
പോണന്നെ പണിയല്ലേ കണ്ടക്ടർ
ആഹ് പക്ഷങ്കില് ഫ്രീ ആവുന്നതിന് മുമ്പ് നമ്മ ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ബസ്സ് തന്നെ ഉണ്ടായിരുന്നൊള്ളു. അന്ന് നമ്മൾ പൈസകൊടുത്തിട്ട് തന്നെ പോയത്. ഇപ്പം ഫ്രീ ആന്ന് കെരുതി മറ്റുള്ള ഏ എന്തണ്
അപ്പൊ എത്ര ക്യാഷ് കൊടുക്കുന്നുണ്ട്?
ഇല്ല ഞമ്മക്ക് വിടുന്ന് ഞങ്ങടെ സി ഞങ്ങളുടെ നഗരം അതായത് തിരിപ്പുനലൂരാണ് കേട്ടോ. ഈ പുനലൂർക് പോണെങ്കില് പതിനഞ്ച് രൂപ ടിക്കറ്റ് ആണ് അങ്ങട് പോണോങ്കില് അപ്പൊ എന്തൊരു ചെറിയ ആവശ്യ ശ്യ ങ്ങളാണെങ്കിൽ കൂടിയും നമുക്ക്
ആഹ്
പുനലൂര് തന്നെ പോണം ഒന്നങ്കിൽ നമുക്ക് ഒന്ന് ഡ്രസ്സ് എടുക്കാന് അല്ലെങ്കിൽ ഫോൺ ശരിയാ കപ്ലയിൻ ശരിയാക്കാൻ എന്തെങ്കിലും അടുളയി ആഹ് എന്തെങ്കിലും ഒന്ന് കേടായി അതൊക്കാനെ നന്നാക്കാന് ആശുപ ആശുപത്രി പോണം അതിന് ഞങ്ങക്ക് പുനലൂരെ പോകാൻ പറ്റുള്ളൂ. ആ അപ്പ എന്തരാവശ്യ ആയാലും നമുക്കത് പോണമെങ്കി അവിടെ പോണം. അപ്പൊ ഈ ബസ്സിലല്ലേ നമ്മള് പോണത് ഫ പോണം അതെ. എന്നെ പറയാ ടൗണിലോട്ട് പോക പോകണമെങ്കിൽ ഏറ്റവും കൂടുതലുള്ളതും ഈ തരം പ്രിയദർശിനി ബസ് വളയ ഉള്ളൂ അപ്പൊ സ്വാഭാവിക അപ്പ പൈസ ഉണ്ടാവൂല്ല. പിന്നെ അപ്പൊ തന്നെ ട്രാസ്പോർട്ടിന്റെ സ്റ്റാൻഡ് കെഎസ്ആർ ടി സ ചാഞ്ഞു നിൽക്കുമ്പോ ഞങ്ങൾ ഇ കുടെ ബസ്സിലെല്ലാം എന്ന് വെച്ചാൽ ഇതിലേക്കൂടെ ഒരു സൂപ്പർഫാസ്റ്റ് ബസ്സും ഇല്ല ഈത്
ആ അപ്പൊ അയിലന്നെ പോണ്ടത് വരാന് പോവാൻ ഒരേ ബസ്സ് അല്ലെ.
അപ്പൊ എന്താണ് നമ്മുക്കിപ്പ ആളു കൾക് പൈസ വീട്ടിന്നിപ്പം വണ്ടിക്കൂലി തന്നായണ നിനക്ക് ഇപ്പം പൈസ വേണ്ടല്ലോ എന്താണിപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ വരാനുള്ള പൈസയില് അളവ് എന്ത് ചെയ്യും കുറയും
കൊറയോ ആ ഹഹഹ അതന്നെ കൈ ബസ്സിന്‌ പൈസ വേണ്ടല്ലോ ഫ്രീയല്ലേ നിങ്ങക്ക്
അതെ ആ ബസ്സിന് പൈസ കൊടുക്കാൻ വേണ്ടി തരുമ്പോ ആ ബസ്സിനായിട്ട് ബാക്കി വരുന്ന പൈസ എന്തായാലും എടുത്ത് പോവാ പോവാന്ന് വെച്ച അറിയത്തില്ല അത് നമ്മളങ്ങ് എടുക്കും അപ്പൊ നമ്മടെ കയ്യില് അത് ഉണ്ട് ട്ടോ പക്ഷെ ആഹ് ഉണ്ടാവൂല അങ്ങനെ ഇങ്ങനെ കൂട്ടിയാലും ചെറിയൊരു തുകയാവും പക്ഷെ ഇപ്പ അത് പോലും ഇല്ലാണ്ടായി എന്ന് വേണെങ്കിലും എന്തായാലും ഈ ബസ്സില് പോയി തിരിച്ചു വരാൻ പറ്റുള്ളൂ പകരം ഒരു സ്വകാര്യ ബസ്സ് ഇതിലൂടെ ഉണ്ടെങ്കിൽ ഈ ബസ്സിൽ ഇതിലെങ്കിലും കേറി വരണ്ടേ അപ്പൊ എന്തായാലും വണ്ടിക്ക് പൈസ വേണമല്ലോ അങ്ങനെ യാണ് അയ്യോ ഇല്ല അങ്ങനെ ആയി ആയി പിന്നെന്ന് പറഞ്ഞ ഒരുപാട് പേര് പറയുന്നത് എന്താണ് ആഹ് മുതലെടുപ്പ് നടക്കുന്നുണ്ട് ഇത് എന്നും ഇങ്ങനെ ഓരോ പോയി പോയി പോയി സർക്കാരെ പറ്റിക്കുന്ന് അങ്ങനെയുമുണ്ട് ആളുകള്
ഇല്ല ഇല്ല ഞമ്മള ഇങ്ങോട്ട് ആ ബസ്സില്ല ഇല്ല ഞമ്മള ഇങ്ങോട്ട് പിന്നെ പിന്നെ ബധിയടുക്ക് ആ ഞമ്മൾ ടൗണിലേക്ക് എത്തിട്ടുണ്ടാവും എന്റെ പേർക്ക് പോന്നെങ്കിൽ ആ ഞാൻ പോയിട്ടേ പേരക്ക് പോവാത്ത കൊറേ ആയി കൊറായി ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും എന്റെ വീട്ടിലേക്ക് ഹസ്ബണ്ടിന്റെ വീടെല് എന്റെ വീട്ലുണ്ട് ഇവിടെ
രണ്ടും മൂന്നും മാസം കൂടീട്ടാണ് എന്റെ വീട്ടിലേക്ക് പോണത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവധി ഉണ്ടാവണം സ്കൂളിൽക്ക്‌ അവധി
അപ്പം ര രണ്ട് മാസം കഴിഞ്ഞ്
ആഹ് അഹ് അതെന്നെ ഉള്ളൂ ഇനിയിപ്പോ വരാൻ പോണത് അവധി എന്ന് പറയുന്നത് ഓണത്തിന്റെ അവധി അത് പ്രതീ
അവധി ഇണ്ടെങ്കിലും അയക്കുന്നില്ലന്ന് ഇയാള് അങ്ങനെ ഹി ഹി അത് അങ്ങനെ
അ ചിലരൊക്കെ പറയുന്നേ എന്തുവാന്ന് അറിയോ മദ്രസ മൊടക്ക് ഇല്ലിയോ ഏഹ് മദ്രസ മൊടക്കില്ലിയോ അഹ് സ്കൂള് ഇല്ലാത്ത സമയത്തല്ലേ മദ്രസ കിട്ടുള്ളൂ അപ്പൾ ഇങ്ങനെ നീ വിരുന്ന് പോയി കഴിഞ്ഞാല് കുട്ടിക്ക് മദ്രസ്സേല് പോണ്ടേ ഇതാ ഇതാണ് അവസ്ഥ അഹ് പരച്ചിലായി
രണ്ട് ഒക്കെ ഉണ്ടായില്ലേ മദ്രസ് സ്കൂളില് ലീവ് ആഹ് അത് അങ്ങനെ പോവാ
പോയാരുണ്ടെങ്കിലുണ്ടോ ഒരു രണ്ടും രണ്ടോ നാലോ ദിവസം നമുക്ക് നിൽക്കുന്ന രീതിയിലാണെങ്കില് പോകാൻ മെനക്കെട
ആഹ് അതെ ഞാൻ ഇതന്നെ ഒരു ദിവസത്തിന് പോയിട്ടാകുമ്പോ എന്തോപോലെ ആവുന്നല്ലേ
അഹ് പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമാ എത്രായാലും നമ്മള് വീട്ടീ വീട്ടീന്ന് ഇറങ്ങുമ്പോ നമുക്ക് എന്തൊരു സങ്കടാല്ലേ അത് ഇന്നാ എത്ര കൊല്ലായാലും അത് അങ്ങനെ തന്നായിരിക്കും പോവന്ന് പറഞ്ഞിറങ്ങുമ്പഴേ അപ്പൊ സഹിക്കില്ല പക്ഷെ നമ്മള് വീ വീട്ടിലുള്ള സമയത്ത് നമ്മക്ക് വീട്ടിലൊരു വില ഇല്ലായിരുന്നു
ആഹ് അതന്നെ ഇപ്പൊ പൂവാത്തോണ്ട് വിലറിയിന്ന് വിളിക്കുന്നും ചെയ്യിന്ന് പൂവാന്ന് ചെല്ലന്ന്
അതല്ലേ ഇപ്പൊ വിളിക്കുന്നു അന്നൊക്കെ വീട്ടിൽ നിക്കുമ്പോ ആഹ് ഒരു വിലയില്ല ഉമ്മാനെ ഇല്ല ഉപ്പാനെ വിലഇല്ല
ആരിയില്ല ആഹ് ക്കാരല്ലോ ചോദിക്കുന്ന നിന്നെ കാണാനേ ഇല്ലല്ലോ.
ശരിയാ അവർ ചോദിക്കും കാരണം അവർക്ക് നമ്മള് വരുന്നതാണ് വലിയ സന്തോഷം. അത് ചെലപ്പോ ഒറ്റക്കായി അപ്പൊ മക്കൾ കൊ മക്കളൊക്കെ അവരട്ത്ത്ന്ന് വരുന്നത് അവർക്ക് എന്തരു സന്തോഷല്ലേ
അതന്നെ.
നമ്മള് കൂടെ കൂടിയർക്ക് അവർക്ക് ഒരുപേടില്ല അവർക്ക് എന്ത അവരുടെ ഉമ്മ അടുത്തുണ്ട് ഉപ്പ അടുത്തണ്ട് അതുപോലെ അവരുടെ ഭാര്യ അടുത്തണ്ട് മക്കളുണ്ട്. ഇപ്പ അവർക്ക് അവർക്ക് ആ ആ ആണെന്നൊക്കെ അവർക്ക് അവക്ക് മറ്റൊരു കാര്യം പറയയാണെങ്കിൽ അവർക്ക് ഒരു വേർപാടിന്റെ വിഷമ അവർക്ക് അറിയില്ല ഇല്ല ഒരു പക്ഷെ പ്രവാസിയാണങ്കി ഓക്കെ സമ്മതിക്കാം. അവർക്കറിയാം വീട്ടിൽ നിക്കുന്നവർകാണെങ്കിൽ ഓ ഇന്നല പോയിട്ട് വന്നല്ലേള്ളൂ ഇനിയിപ്പ എന്തിനാ പോവുന്നേ ഇനി വിശേഷം ഇപ്പ എന്തിട്ട് നി ഇവിടെ പോയ ഇവിടുത്തെ കാര്യം എന്താണ് ഞാൻ. ന്തെയും അതയുണ്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ എന്തോ പറയാന. ചിലപ്പോ രണ്ട് അല്ലെങ്കി ത്തിന് ചൂടാവാ അത് കഴിഞ് എത്തി കഴിമ്പോത്തേയ്ക്കും എന്തെങ്കിലും ആവിശ്യത്തിന് ഇവിടെ എത്താ ഓ പണ്ട് ഓടിച്ചരുന്നു നമ്മള്. അവർ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് അ ഇരിക്കാനും ഇല്ല.
അത് എത്ര നേരം വാശിയാണ് നമ്മുക്ക് അതാ അപ്പഴേ പോകും അവടെ അവിടെ പറയുന്ന കേട്ട പക്ഷെ ഒരു കണക്കിന് കേൾക്കണല്ലോ. അവര അറിയിന്നപ്പയാന്നറിയാമോ ഇനി നമുക്കൊരു മോള ഉണ്ടെങ്കില് ആ മോളെ വിവാഹം
ആഹ ഞാനാ ആയിരവട്ടം പറിയലുണ്ട്. ഇനോട് അറിയ അറിയിണത്
ആ ഒരു സമയത്ത് മകൾ വരാത്തിന്റെ വിഷമം അറിയും അന്നേരം നമുക്ക് ഇതുപോലെ ആര്ന്ന് എല്ലാരും വീട്ടിൽ പോവാൻ വേണ്ടി നിങ്ങള്.
ചെല്ലന്ന് കേക്കലിണ്ട് എന്റെ ഉമമായും ചെല്ലുന്ന കൊറ കെട്ട്
ആഹ അപ്പൊ എന്താ. ഏതൊരു കാര്യവും നമ്മൾ ആ സ്ഥാനത്ത് വരുമ്പോഴത്തേക്കും. അതിന്റെ വിഷമ അറിഞ്ഞള്. ആഹ അതാണ് അതിന് നമ്മളെ കെട്ട്യോൻമാരക്കെ എന്ന് പഠിക്കോന്തോ.
ആഹ പഖു പിന്നെ നമ്മക്ക് പിന്നെ
ആ പിന്നെ നമ്മള് ചേപ്പൂരുടെ തിരിപ്പോ കിടപ്പക്കെ ആവും ഈ ഈ സമയത്ത് പോകണെങ്കിൽ പോണ ആ സമയത്ത് പോകാനോട്ട് പറ്റതും ഇല്ല അവരോട്ട് ഇല്ല പൂവായിരുന്നു കുട്ട്യൾ വളരെ ചെറുതരുന്ന സമയ സ്കൂൾക്ക് മദ്രസ് വിടാതിരുന്ന സമയത്ത് ആ ചെറിയ പ്രായത്തില് അപ്പഴും അയ്യോ എവിടും മ്മാക്ക് കൊച്ചിനെ ആഹ് വയ്യ. വേഗം വാ ഹ്
ആഹ് അതെയ അങ്ങനെല്ലണ്ട്.
ആഹ് അങ്ങനെ ആഹ് ആഹ് ക്കത്തന്നാണ് കാര്യങ്ങള്.
എല്ലാര അവസ്ഥ അതന്നെ.
അല്ലെ ഓരോ സ്ഥലത്തും ഓരോരുത്തര് ഇപ്പ നമ്മൾ പറയു ണ്ട് നമ്മൾ അറിയുന്നു. എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടാവും. പിന്നെ അതുവായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പൊ നമ്മള് അതുവായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞില്ലേ പിന്നെ ഒരോ ദിവസവും നമ്മളെന്താ ഇപ്പ ചിന്തിക്കുന്നെ ഒന്നും ചിന്തിക്കുല്ല നാളെ രാവിലെ എന്ത്‌ കറിയിണ്ടാക്കും. അതാണ് അതാണ് ഇപ്പ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാ
അസ്ന തന്നെ
ആഹ് കെടക്കാനേര്ത്ത് രു നാളെ ഒരു മീനൊന്നും കിട്ടിയില്ലെങ്കി നാളെ വ്ടി എന്താ കൂട്ടാൻ വെക്കും അല്ലെങ്കിൽ രാവില്ത്തെ കാപ്പിക്കിപ്പ എന്താ കറി വെയ്ക്കൽ
ആഹ് എന്തെങ്കിലും ഇവർക്ക് വന്നിങ്ങനെ ഇരുന്നാ മതി. നമ്മള് മുമ്പിൽ കൊണ്ടു ഇതേ ഉള്ള ഞാ അത്രേ ഹ് അത് തന്നെ മാറണല്ലോ എന്ന് മാറും ആഹ് ശരി മക്കളെ ഒന്നർത്തുന്നു ശരി
മ്